ഇനി എവിടേണ്. ഒരു വിവരൂല്ലല്ലോ മഴയത്ത ങ്ങനെ കെട്ന്ന് ഉറങ്ങീട്ടുണ്ടാവുംലേ.
അതെ, മഴ ഉച്ചക്കൊക്കെ നല്ല മഴയായിര്ന്ന്. ഇപ്പം മഴയില്ല. ആഹ് മൂടിക്കെട്ടി നിക്ക്ന്ന്. നന്നായ് തണ്ത്തില്ലേ. ആഹ് നല്ല തണുപ്പുണ്ട്, ഇവിടെ പാടൊക്കെ ഉള്ളതോണ്ട് നല്ല തണുപ്പാ.
ആഹ് ശെര്യാ.
പിന്നെ എന്നാ പരിപാടി. എന്താണിന്ന് സ് സ്പെഷൽ വൈകീട്ട്?
എ അച്ചന്ന് വിചാരിച്ചു. ഇപ്പഴല്ല രാത്രിക്ക് ബിരിയാണിയാ വിചാരിച്ചു അതോണ്ട്ന്ന് പണിമൊത്തം ചെറിയ തട്ടിക്കൂട്ടലാ ഞാന് ബിരിയാണി വെക്കാറുള്ളത് ഏഹ്. നമ്മള് ഞാം കോഴിപൊരിച്ച് കോഴിയാണ് ചിക്കനാട്ട വെ ക്കുന്നത് അപ്പൊ ചിക്കൻ പൊരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി വെക്കാറ്ള്ളത്.
ആ ചിക്കൻ പൊരിച്ച് മസാലൊക്കെ പൊര്ട്ടി അല്ലേ?
ആഹ് അതെ വെറുതെ ഉപ്പും മുളകും, മഞ്ഞളും, ആ പിന്നെ കൊർച്ച് വിനയെ ആ യെസ്
വിക്കുന്നവരുണ്ട്.
ഞൻ ഇണ്ടാക്ക്ന്ന റെസിപ്പി പറയട്ടെ. ഇന്ന് അതേപോലൊന്ന് ഇണ്ടാക്കോക്ക് അടിപൊളിയായിര്ക്കും. അ. ആഹ് ഹു ചിക്കൻല് ഉപ്പും മുളകും മഞ്ഞളും അതേപോൽ തന്നെ കൊർ കൊർച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്ക. ഒരു അരമണിക്കൂറേലും നന്നായി വെക്കാണെങ്കിൽ നന്നായ് പിന്നെ ഉള്ളി വലിയ ഉള്ളി പുറത്തച്ചാല മതി.
ആഹ് ആഹ്
പിന്നത് ഉള്ളി നന്നായിട്ട് കനം കുറച്ചരിഞ്ഞിട്ട് ഞാന്ൻമസാല ഉണ്ടാക്ക തിന്റെ പകുതി ഉള്ള പൊരിച്ചിട്ടാണ് ഇട എ നെയ്യും ഓയിലും കൂടി നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള എണ്ണയിൽ മസാലക്ക് ആവശ്യമായിട്ടുള്ള പകുതി ഉള്ളി വറക്കും.
വറക്കും ആഹ്
ആ എന്നിട്ട്കോഴി നല്ല മുരുന്നിന പൊരിക്കൂല ഒരു മുക്കാല് വേവ് അത്രേ പൊരുക്കള്ളൂ പുറൊക്കെ അത്യാവശ്യം മൊരിഞ്ഞ ഉള്ളൊക്കെ കുറച്ച് സോഫ്റ്റ് റ്റ്ആയിട്ടുള്ള ഒരു പരിവുണ്ടല്ലോ അതുവരെ പൊരിക്കും എന്നിട്ട് ഈ ഉള്ളി പൊ രിച്ചതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ടെട്ടിട്ട് മസാല വഴറ്റാൻ തുടങ്ങും അതില് ക്ക് നമ്മൾ ആദ്യം പൊരിക്കാതെ വെച്ച ഉള്ളിട്ടിട്ട്ന്നായിട്ട് വഴച്ചതിന് ശേഷം കേട്ടോ പൊരിച്ച ഉള്ളിട്ടള്ളു
ആഹ് ആഹ് ആഹ്
എന്നിട്ട് നന്നായിട്ട് അത് നല്ല ഇങ്ങനെ ഒരു കുഴമ്പ് പോലെ ആവുമല്ലോ
ആഹ് ആഹ്
നല്ല മസാലയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് എണ്ണ വരുന്ന സമയത്ത് അതിൽ മഞ്ഞപ്പൊടി മുളക് പൊടി ആഹ് പിന്നെ ഗരം മസാലയും കുരുമുളകും മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ഞാൻ ഉപയോഗിക്കുള്ളൂ ഇനി ഇടാണെങ്കിൽ തന്നെ കാശ്മീരി ചില്ലിയാണ് ഇടാ പിന്നെ നമ്മള് പച്ചമുളക് ആഹ് അതെ പിന്നെ പച്ചമുളക് അരച്ച് ചേർക്കണ്ട് കുരുമുളക് അരച്ച് ചേർക്ക പൊടിച്ചു ചേർക്കണ്ട് അപ്പൊ പിന്നെ അത്യാവശ്യം എരിവാ
ആഹ്
പിന്നെ ഉണ്ടാവും
ആഹ്
ആഹ് ഇത് അങ്ങനെ പൊരിച്ചിട്ട് ഏഹ് നല്ല ആഹ് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏഹ് ഈ മസാലകളൊക്കെ വേവുമ്പോ അതിലേക്ക് പൊരിച്ച് ചിക്കൻ ഇടും ഈ പൊരിച്ച ചിക്കൻ ഇടുന്ന സമയത്താണ് ഞാൻ തക്കാളി ഇടുള്ളൂ
സമയത്താണ് ഞാൻ തക്കാളി തക്കാളി ഇടു തക്കാളിയും ഒരെണ്ണമെ ഒക്കെ ചേർത്താപ്പോര ഒരു
ഞാനിപ്പോ ഒരു അര കിലോ ബിരിയാണിട്ടോ വെക്ക്ണന്നത് അപ്പൊ ഞാന
അര കിലോ ആഹ് അതന്ന മൂന്ന് തക്കാളി അപ്പൊ പുളി പുളിണ്ടാവൂല്ലേ ചീ
ഇല്ല ഒരു മീഡിയം സൈസ് ആണ് ഏഹ് പിന്നെ നാല് വെല്ലിയ ഉള്ളി
വെല്ലുള്ളി ആഹ് സവാള സവാള
ആഹ് അതും കൂടെ ഇട്ടിട്ട് അത് ഈ ചിക്കൻ ഇടുമ്പോ തന്നെ തക്കാളി ഇടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആയിലേക്ക് ഒരു ഒരുടീസ്പൂൺ ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്
മറ്റേ ആഹ് തൈര് തൈര് പുളിയില്ലാത്ത തൈര് ആഹ്
ആഹ് അയിന്റെ ഒപ്പം തന്നെ ഏഹ് കുറച്ച് മല്ലിച്ചെപ്പും കൂടി ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കും
ഒരു ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ ആഹ് മസാലയും ചിക്ക നും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആയിട്ട് നല്ല
എല്ലാം കൂടെ മിക്സായിട്ട് മോ കൊതി വരുന്ന്
എന്നിട്ട് പിന്നെ ചോറ് വേറെ വെക്കും ചോറ് ഒന്നെങ്കിലും ഞാന് തോ ഒരുപാട് വെള്ളം വെച്ചിട്ട് ആഹ് ഒരുപാ അല്ല ഞാന് ചെറിയ അരി എടുത്തക്ക്ണത് നമ്മുടെ
ആഹ് മറ്റേ ജീരകശാല ആഹ് ആഹ് ആഹ് അത് ആഹ്
ആഹ് അത് തിളപ്പിച്ചിട്ട് ഉം ഒരു ഏകദേശം ഒരു മു തൊണ്ണൂ ശതമാനം വേവിക്കിട്ട് നമ്മ ഇയാളുള്ള പാത്രത്ത്ക്ക് ഈ ചിക്കനും റൈസും ചിക്കനും റൈസും ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടിടും
ആഹ് എനിക്ക് ബിരിയാണിക്ക് ഒരു കാര്യമുണ്ട് ചോറ് വലുതായിരിക്കണം എനിക്ക് ചെറിയ അരിയൊന്നും ഇഷ്ടമല്ല
ആഹ് അപ്പൊ വർക്കത്തരിയുണ്ടല്ലോ അറുപത്തഞ്ച് രൂപയുടെൊക്കെ വർക്കത്ത്
ആഹ് ഞാൻ അതുപോലതന്നെ മറ്റേ ഇത് പിന്നെയുണ്ട് ഇതെന്താണ് അയിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ ബസുമതി റൈസ് അതിന് വേറൊരു പേരുണ്ട് അത് മറന്നു പോയി ഞാൻ
ഏഹ് ഇന്ത്യഗേറ്റ്
ആഹ് അരിയാമേൽ ആഹ് ഇന്ത്യ ഗേറ്റ് മേടിക്കാറുണ്ട് അതിനേലും നല്ല കട്ടിയുള്ള നീളവൊള്ള അരിഉണ്ട് വേറൊര് അരിയുണ്ട് അതായിരുന്നു നേരത്തെ ഞങ്ങള് വാങ്ങിച്ചോണ്ടിരുന്നത് ആലിബാബ അതന്നെ ആലിബാബ
ഇതാ ആഹ്
അത് നല്ല റൈസ് ആഹ് അലിബാബ
ഇതിങ്ങനെ ഒരു മണി
ഇന്ത്യ ഗേറ്റ് കൊള്ളാം നീളം ഉണ്ട് പക്ഷെ നീളം ഉണ്ടെങ്കിലും വണ്ണം കുറഞ്ഞ അരിയാ
ആഹ്
പക്ഷേ ബിരിയാണിന്ന് പറയുമ്പോൾ ചെറിയരിയാണ് പക്ഷേ എനിക്ക്
നമ്മളത് പൊട്ടിക്കുമ്പോന്റെ സാറെ ഒരു മണം വരാറുണ്ട്
പൊട്ടിക്കുമ്പോ ആഹ് അതിന്റെ കൂടെ വേറൊള്ള സലാഡും സലാഡും നല്ല അച്ചാറും തേങ്ങാ ചമ്മന്തിയോ അതൊക്കെ നല്ല കോമ്പിനേഷനാണോ
അയ്യോ നല്ല മൽച്ചിപ്പോ ഒരു പിടി
ഒരു ഒരു ചെറിയ പിടി പുദീന
പുതിന ആഹ്
ഒരു പിടി തേങ്ങ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കല്ലുപ്പും വിനാഗിരി ഇത് ചേർത്തിട്ട് ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കാ നല്ല ഇങ്ങട് അര കൊളാവരുത് പതുക്കെ അപ്പൊ ഒരു പച്ച കളർ ചമ്മന്തി കിട്ടും നമുക്ക്
ആണല്ലേ
അതീ അതീ ഈ തൈരിന്റെയും ഈ ബിരിയാണിടെംഒക്കെ കൂടെ ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കണം ഇത് ബിരിയാണി ആവണേന്റെ മുന്ന തന്നെ വെള്ളെറക്കി വെള്ളെറക്കി വയറ് നിറയുന്നാ തോന്നുന്നെ
അതെ അയ്യോ
എനിക്ക് പായസൊക്കെ ഒ
പിന്നെ പായസൊക്കെ വയ്ക്കാറുണ്ട് അടിപൊളി ഞാനിവിടെ കൂടുതൽ വെക്കുന്നത് അടയാണ് അട അടപ്പായസം
അടയാണ്‌ പായസങ്ങളില് രാജാവ്.
അതെ അതെ അടപ്രഥമൻ. അത് നമ്മള് എന്താ പറയാ പണ്ടുള്ള ആൾക്കാരൊ ഒക്കെ അവര് സ്വന്തമായിട്ട് അട ഉണ്ടാക്കിട്ട്. വെക്കുമായിരുന്നു ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ചെയ്യോ നമ്മൾ കടേന്ന് പാക്കറ്റ് അട വാങ്ങിച്ച്. ട്ട് ആണ് നമ്മൾ ചെയുന്നത് റെഡിമേഡ്. ആഹ് റെഡിമെയ്ഡ് പാസ് വരെ വാങ്ങിക്കും തേങ്ങാപാല് കവറില്.
അതെ അതെ
പണ്ടുള്ള ആൾക്കാര് തേങ്ങ ചെരകി പിഴിഞ്ഞെടുത്ത് ഇടയ്ക്കൊക്കെ ഞാനങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് മടി പിടിക്കുമ്പോ ഞാൻ പാലും മേടി ക്കും ഏഹ് പിന്നെ നമുക്കത് പശും പാലിൽ ചെയ്യുന്നവരുണ്ട്. അടപ്രഥമൻ വെക്കുന്നവരുണ്ട്.
ഞാൻ ഞാൻ പാലട പേക്കറ്റ് പാല് വാങ്ങിച്ട്ടന്നെ വെക്കാറ്.
ആഹ് പിന്നെ പാലട പാക്കറ്റ് ആണ് ഞാന് ഇവിടെ വക്കാറുള്ളത്. അടപ്രഥമന്റെ കാര്യ പറഞ് അടപ്രഥമന്റെ പാലില്ലേ നമ്മുടെ പശുവിൻ പാലില്. തേങ്ങാ പാലി ലല്ലാണ്ട് പശുപാലിലും വെക്കും ആ കടകളിലൊക്കെ കടപ്രഥമൻ.
അതെ.
തേങ്ങാപ്പാലിനാണ് തരണെന്നാണ നീ വിചാരിക്കുന്നത് അവര് പശുവും പാല് ചേർത്ത തരുന്നെ അവർ എന്തോര എന്താ പറയാ തേങ്ങ വേണം അവർക്ക് നഷ് ഷ്ടല്ലേ ഈ കടകളിന്നൊക്കെ നമുക്ക് അവര് ചോറിന്റെ കൂടെയൊക്കെ ചെലപ്പോ. തരത്തില്ലേ അടപ്രഥമന പോലത്തെ പായസമൊക്കെ അതൊക്കെ അവര്. പാല് പശുവും പാലില് ഉണ്ടാക്കുന്നതാ. അല്ലാണ്ട് തേങ്ങാപ്പാലല്ല തേങ്ങാപ്പാലകുമ്പോ കുറചൂടെ രുചി കിട്ടു.
പിന്നെ ആ മറ്റെ. പാല് ഏഹ് തേങ്ങാ പാലിന്റെ പൊടി മേടിക്കല്ലോ.
ആഹ് തേങ്ങാപ്പാലിന്റെ പൊടി ഉണ്ട് ഇപ്പൊ.
ആഹ് ആഹ് പൊടിക്ക് ആഹ് അത്ണ്ട്. പക്ഷെ ആ പൊടിക്ക് ഭയങ്കര ഫ്ലേവറാ.
അത് ശരിയാണ് പക്ഷെ നമ്മുടെ വീട്ടിലെ നമ്മളുടെ. തെങ്ങില് തേങ്ങ അല്ലെങ്കിൽ നമ്മള് കടയിൽ നിന്ന് മേടിച്ച തേങ്ങ ഒക്കെ ചിരണ്ടി നമ്മൾ പി ഇ മിക്സുടെ ജാറില്ട്ട്. അടിച്ച് പിഴിഞ്ഞെടുക്കുന്ന പാലും ഈ പാലും തമ്മില്. എന്താ ഗുണത്തിന് വ്യത്യാസണ്ട് മനസിലായോ. മറ്റേലൊക്കെ വല്ല പൊടികളൊക്കെ ചേർത് വരുന്നു പക്ഷെ നമ്മള്മേടിക്കും. എളുപ്പ മാർഗത്തിന് വേണ്ടി നമ്മള് റെഡിമെയ്ഡ് മേടിക്കും. നമ്മള് അതുപോലെയുള്ളതൊക്കെ. കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾെത്ര ഇതാണെങ്കിലും നമ്മള് മേടിക്കും.
അതെ അതെ.
എളുപ്പ പണിയല്ലേ നമ്മുടെ പണി കഴിയല്ലോ ഇപ്പൊേതേ. വരം തേങ്ങ ഇല്ലെ തേങ്ങാ.
ആഹ്
തേങ്ങ വറുത്ത് മറ്റേ മുളകും മല്ലിയും എക്കെ വറുത്ത്. തേങ്ങ റെഡിമെയ്ഡ ആയിട്ട് തരുന്നുണ്ട്.
അതെ.
ഇപ്പ എന്തേലും തീയല് പിന്നെ സാമ്പാറൊക്കെ വറുത്തെരച്ച് വെക്കണെങ്കില്. ഈ തേങ്ങ അര വറുത്ത തേങ്ങ അരച് ഇങ്ങോട്ട് പെട്ടെന്ന് വെക്കാം. ഞൻ ഈ കഴിഞ്ഞ ദിവസം ഇവിട മേടിച്ചു അല്ലെ. ഇ നമ്മൾ തേങ്ങാ ചെരണ്ടി അത് വറുത്ത് മെള്കും മല്ലിഒക്കി ഇട്ട് വറു പ്പ് അരച്ചക്കെ എട്‌ക്കണ്ടേ ഇതാവുമ്പോ നമ്മള് ഇച്ചി വെള്ളോഴിച്ച് അരച്ച്ങ്ങാണ്ട് എടുത്താമതി എല്ലായിപ്പ റെഡിമെഡാ എല്ലാം നമുക്ക് എന്താ പറയാ ഇപ്പ കടകളി കിട്ടും
അത് തന്നെ മനുഷ്യരെ വേണ്ട ആവശ്യത്തി
അത് അതിന്റെ പ്രത്യുൽപാദന ത്തിന് വല്ല്യ കുറവില്ലാത്ത കാരണം കൊണ്ടേ.
ആഹ് അതന്നെ. അപ്പാ വേറെന്താ പരിപാടി അപ്പൊ വൈകിട്ട് ബിരിയാണിയാണ്
വൈകീട്ട് ബിരിയാണിയാണ് ഒരു ദിവസം വരീ ബിരിയാണിയൊക്കെ കഴിക്കാലോ
ഉം ഇവിട വരാംഞാ സോണോക്കെ ആകുമ്പ വരാം.
ആഹ്.
പിന്നാ ഇവിടെ ഇന്ന് ചപ്പാത്തി ഇവിട ഡയറ്റാണ്. ചേട്ടൻ ഡയറ്റാണ് ആ ചപ്പാത്തി എ ജിമ്മിലൊക്ക പോവുന്നുണ്ട്.
അഹഹാ. അതുകൊണ്ട് വല്ലപ്പോഴൊര് ബിരിയാണിക്കെ ആവാട്ടോ.
ആവട്ടോ ആഹ് എടക്കെക്കെ കഴിക്കുന്നുണ്ട്. എ പൊർത്തോട്ട് പോകുമ്പ കഴിക്ക്യുന്നുണ്ട് ഇവിടെ ഇപ്പങ്ങന വെക്കാറില്ല.
ആഹ്.
ഞാനിപ്പാ ഇവിടെ ചേട്ട ട്ടൻ്റെ കൂടെയാണല്ലോ അറിയാല്ലോ ആ ഞാൻ നാട്ടിലല്ലെ ഇപ്പം.
ആഹ് റ് ആഹ്. അഹ് അവിടെ സാധനങ്ങൾക്കെക്കെ എങ്ങനെ വെല കൊറവൊക്കെണ്ടോ.
ഓഹ് വെലകൊറവൊന്നൂല്ല അത് കൊറയാനും പോവുന്നില്ല സാനങ്ങൾക്കൊക്കെ തീ പിടിച്ച വെലയാ. പച്ചക്കറിയെലൊന്നും തൊടാ പറ്റില്ല ഇവിടായാലും അങ്ങനന്നെ. നാട്ടിലും വീട്ടിലു ഒക്ക കണക്ക എല്ലാടവും. വെല കൂടുതല പ്പ എല്ലാത്തിന്. ആഹ് മറ്റേ ഗ്യാസിനെക്കെ ഇപ്പ എന്ത് ഡിമാൻഡാ ഗ്യാസ് കി ട്ടാനെ ഇല്ല പേടിച്ച് പേടിച്ചാണ് ഗ്യാസ് ഉപയോഗിക്കുന്നെ അ ഇവിട ഫുള്ള് ഗ്യാസിലാ ചെയ്യുന്നെ. അതാണ് വടെ എന്താ പ റയ വെറകൊന്നും കിട്ടാനില്ല അടു പ്പുണ്ട് വെറകൊന്നും അങ്ങന കിട്ടാൻല നമ്മ് മ്മള് അത്കൊണ്ട് മ്മള് മൂന്ന് പേരല്ലെ ഒള്ളൂ.
ചെലവ് പിന്നെ നമ്മള് കഷ് ടപ്പെട്ട് കൊട്‌ന്നെക്കാളും ചെലവെരുക്കും.
ഇനി ക്കാളും. ചെലവെര്ക്കും അതെ.
പിള്ളേരൊക്കെ എന്തെടുക്ക്ണു.
ന്താലു ഞാണ്ട്ട്ടോ. ഞാൻ കഴിച്ചോക്കിട്ട്.
ആഹ് അപ്പൊ ഓക്കെ ശരി എന്നാ അന്നാ ബിരിയാണിയൊക്കെ തയ്യാറാക്ക്.
ശരി ശരി ബ
ശരി.